ആ തെരക്കായി പോയിന്ന് തോനിന്ന്
എന്ന് ഓഫീസ് റാങ്കിനേ പിന്നെ മക്കളെ പഠിപ്പിക്കലും അപ്പൊ കൊറച്ച് തെരക്കിന്നു അതെ
ആഹ് അത് ശരി
ഉം എന്തൊക്കെയാന്നിട്ട്
ഇപ്പൊ ഓ ഇന്ന് എന്താ ഇന്ന് പുതിയൊരു ടാസ്ക് ഓ കൊറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ ഇണ്ടായിരുന്നു അപ്പം അതൊക്കെ ചെയ്തു അത് പിന്നെ അയിനെ പറ്റി നമ്മള് കൂടുതല് സം സാരിക്കേണ്ട ആവശ്യ ഇല്ലല്ലോ അതുകൊണ്ടാണ് പിന്നെ അതൊന്നും പറയാതിരുന്നത് ഉം
ഓക്കേ ഓക്കേ അമ്മ എന്തേയ് അമ്മ ഉറങ്ങിയോ
ഇല്ല ഭക്ഷണം കഴിച്ചിട്ട് മരുന്നൊക്കെ കഴിക്കാണ്ട് ഇപ്പം ഇങ്ങനെ ഇപ്പം പിന്നെ ടി വി കാണണ പരിപാടിയൊന്നും ഇല്ലോ എല്ലാവരും ഇതല്ലേ എന്താ പറയാ മൊബൈലല്ലേ
അതെ
ഉം അങ്ങനെ വീഡിയോ കണ്ടിട്ട് ഇരിക്കണണ്ട് അമ്മ ഇങ്ങനെ കൊറെ ഏഹ് ഇതൊക്കെ കാണ് യൂട്യൂബില് മറ്റേ ഈ ഫാമിലി ഡ്രാമോളൊക്കെ ഓരോരുത്തരൊക്കെ ചെയ്യില്ലേ ഇങ്ങനെ പലേ കണ്ടൻ ആഹ് ക കണ്ടൻന്റോക്കെ ഇട്ടിട്ടത് ചെല തമാശ ഉള്ളത് പിന്നെ ഇ ഫാമിലി ഡ്രാമ ആയിട്ട് ചെയ്യണത് അങ്ങനത്തൊക്കെ ചെയ്തിയേ അതൊക്കെ ഇങ്ങനെ കാണും ഉം പിന്നെ കൊറെ ന്യൂസ് കാണും
ആഹ് ഇയ്യ് ഇയാ ഫോണാണുല്ലേ
ഞാൻ ഫോൺ കാണോക്കെ ചെയ്യും പിന്നെ ക്ലാസ്സുണ്ട് പി. എസ്. സിടെ ക്ലാസ്സുണ്ട് അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ പിന്നെ ഞാൻ മെയിൻ ആയിട്ട് റീൽസ് ഒക്കെ നോക്കാ ചെയ്യാല്
ആഹ് ഇപ്പ അയിനെല്ല്ലാ റിസ് റീൽസാല്ലേ ആഹ്
ഇതിൽ ആങ്ങനെ വീഡിയോസ് എടുത്ത് കാണാല് കുറവാ
ആഹ് അത് വല്യ ഇഷ്ട ഒണ്ടാവില്ല
ഉം പക്ഷെ ഇങ്ങനെ റീൽസ് ഇങ്ങനെ ഓരോന്നൊക്കെ ഇങ്ങനെ നമ്മൾ ഒന്ന് ബൈ ഒന്നായിട്ട് ഇങ്ങനെ
ഉം ആഹ് സ്ക്രോൾ ചെയ്ത് സ്ക്രോൾ ചെയ്ത് ഇങ്ങനെ പോവും
അതാണ് സമയം പോണത് അറില്ലട്ടോ പക്ഷെ അതില് നല്ലോണം നമ്മുടെ ടൈം പോണ ഒരു കാര്യം
ആഹ് കണ്ടന്റ് ഒന്നും ഉണ്ടാവില്ല ടൈം അങ്ങനെ വേസ്റ്റ ആവും
അതാണ് പിന്നെ നമുക്ക് ഇതിങ്ങനെ ഈ യൂട്യൂബിലൊക്കെ ആഹ് ഇൻസ്റ്റഗ്രാമിലാണ് ഫുൾ എന്റെ സത്യത്തില് സമയം പോണ സാനം ഇപ്പ ഇൻസ്റ്റഗ്രാമ മുമ്പൊക്കെ ഫേസ്ബുക്ക്‌ ഒക്കെ ഉപയോഗിച്ചിരുന്നെ ഇപ്പൊ ഫേസ്ബുക്കിനൊന്നും നാട്ടിലൊരു റോളു ഇല്ലാതായില്ലേ പിന്നെ ഫേസ്ബുക്കില് കംപ്ലീറ്റ് പ്രായആയാവാരായി
ഫേസ്ബുക്ക് ശരിയാണ്
ആഹ്
ഇപ്പൊ ഇൻസ്റ്റാആണ്
അതെ ഇൻസ്റ്റായാണ് ഫുള്ള്
അതെ
പിന്നെ പക്ഷെ ഇൻസ്റ്റല് എല്ലാ സംഭവങ്ങളും നടക്കുന്നുണ്ട് ട്ടോ എല്ലാ കാര്യങ്ങളും എല്ല ഇപ്പോ വീഡിയോ കാണലാണെങ്കി നടക്കും കൊറെ പേര് അത് വെച്ച് ജീവിക്കുന്നവരുണ്ട് ഈ ഇൻസ്റ്റായിൽ മാർക്കറ്റിങ് ഒക്കെ ചെയ്തിട്ട് ഡ്രസ്സുകളൊക്കെ
ആഹ് ആഹ് ഓരോ ഇൻസ്റ്റ പേജ് ഡ്രസ്സ് വാങ്ങിക്കലുണ്ടോ
ഏഹ് ഞാന് ഒന്ന് രണ്ടെണ്ണം ഒക്കെ വാങ്ങിചൊക്കി അതൊക്കെ കൊഴപ്പുണ്ടായിരുന്നില്ല ഞാൻ നല്ലോണം ഇങ്ങനെ നോക്കി അഭിപ്രായൊക്കെ നോക്കിട്ടേ വാങ്ങോള്ളൂ അങ്ങനെ എല്ലാതൊന്നും വാങ്ങിക്കില്ല
ആഹ് അത് എന്താ കമന്റോക്കെ നോക്കി
മെക്ക്പ്പിടുന്ന സംഭവങ്ങളൊന്നു ഇതൊന്നും വാങ്ങിട്ടില്ല അതാണ് ഈ വിവാദത്തിലൊക്കെ പെടറില്ലേ ഇങ്ങനെ കൊറെ പേജസ് ഒക്കെ അതൊന്നും പക്ഷെ ഞാൻ വാങ്ങിട്ടില്ലട്ടോ ഇങ്ങനെ വല്യ സംഭആല്ലാതന്ന അത്യാവശ്യം ഫോളോവേഴ്സ് മക്കള് ചെറിയ ചറിയ പേജസ്സീന്നൊക്കെ വാങ്ങി നോക്കിട്ടുണ്ട് ഇപ്പയ്ത്താ കോഡ് സെറ്റില്ലേ ഇപ്പ ടോപ്പും പാന്റും ഒരേ കള
ശരിയെ മീഷോന്റൊക്കാളാ ആഹ് ആഹ് മി മീഷോ മി
എന്താ മീഷോന്ന് ഞാൻ വാതങ്ങല് കൊറവാണ് ഒരു തവണായി അത്രേ ഉള്ളൂ ഉം മീഷോ പറഞ്ഞത് കേട്ടില്യ
മിഷോന്ന് വാല്ലാതെ പർച്ചെസ് ചെയ്യലുണ്ടാവില്ല ആഹഹാ
ഉം മീഷോന്നേ കൊറേശ്ശെക്ക് വാങ്ങും അങ്ങനെ തീരെ വാങ്ങായിക ഇല്ല എന്നാലും ഞാനിങ്ങനെ എൽ അധികം എന്താ പറയാ അങ്ങനെ കൊറേ ദിവസം കാർട്ടിലിറ്റെച്ചുക്കും എന്നിട്ടും വെണ്തൊ ന്നാലെവാങ്ങുള്ളൂ ആല്ലെങ്കി വാങ്ങില്ല ഏതിന്നാ വാങ്ങ അധികം ഏയ് എന്നാ വാങ്ങ
ആഹ് നാനും മീഷോന്നെ
ആഹ് ഓഫീസിപോകുമ്പോ ഡ്രെ സോള നമുക്ക് ശരിക്കും കൊറെേ ആവശ്യം വരൂല്ലോ
അതാണേ ഇപ്പൊ ഒന്ന് എടുക്കാനായിക്കണു ഞാനും വീട്ടിക്കില്ലേ കാര്യങ്ങളൊക്കെ
ആഹ് നമക്കിങ്ങനെ ദിവസം പോമ്പം എ എത്ര ഡ്രസ്സുണ്ടായാലും തെകയില്ല അതാണ് പ്രശ്നം
ഇത്ര ആയപ്പോ പിന്നെ മഴക്കാലം കൂടി ആയില്ലേ
അതാണെ
അ
പിന്നെ നല്ല ഡ്രസ്സൊക്കാണെങ്കിലും നമ്മളൊരു നാലു വാ ട്ടിടുമ്പോ അത് കേടാവും
അതാണ് ഡ്രസ്സിന് അത്രങ്ങട്ട് ഇത് കിട്ടണില്ലല്ലോ ട്ടോ ആട്ട്
ഏഹ്
ഉ
അതാണ് തീരെ നിക്കണില്ലിയ പോ പിന്നെ എടയ്ക്കൊരു സമയത്തെ ഉം ഗേൾസിനെ ഡ്രെസ്സിന് നല്ല വെല കൊറവുണ്ടാരുന്നു ഇപ്പം വെളിയി ന ല്ലോണായി തൊടങ്ങി എന്തുപോലെ ടോപ്പിനൊക്കെ വെല ഒഹ് ഇപ്പിങ്ങനെ ഈ മദ്രാസ് ചെക്കൊക്കെ ഇങ്ങനെ നല്ലോണ്ണം കാണാ പക്ഷെ എന്താ
ഡ്രസ്സെങ്ങനെ ഹോഡ്സെറ്റാണോ ടാ അതോ ചുരിദാറാണോ
എനിയ്‌ക്കേ സാധാരണ ഇഷ്ടം ടോപ്പും ലെഗിങ്സും ആയിരുന്നു ഞാൻ അധികം ഇട് ഇട്ടോണ്ടിരുന്നത് ഇപ്പ ഇങ്ങനെ കോഡ്സെറ്റ് കൊറേ കാണുമ്പോ ഒരാഗ്രഹം ഉം അയിനൊരെണ്ണം എടുത്തു പക്ഷേ കൊഴപ്പ പ്പില്ലേണോ നല്ല കംഫേർട്ടായിരുന്നു എടുക്കാൻ വേണ്ടീട്ട് നല്ല ലൂസ് സ്സാണല്ലോ നമുക്ക് നല്ലോണം ലെഗിങ്സ് പക്ഷേ സുഖാണ് ആദ്യത്തിലൊക്കെ ലേ അതെ ലെഗിങ്സ് ഇതെ എന്താച്ചാ ആദ്യമൊക്കെ ഭയങ്കര വിവാദയിരുന്നെങ്കി നമ്മക്ക് ഇട്ടിട്ടിട്ട് അതായി ഏറ്റവും സുഖം
ആഹ് അത് ശരിയാണ് അതൊരു കം ഫേർട്ടാണ്
അതെ ഇന്നധികം നമുക്കീ പാന്റുകളെ പെട്ടെന്ന് കീറും അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുല്ല കുറച്ച് നല്ലേ മറ്റേ ടിൻബേർഡ്സ് പോലത്തെ വാങ്ങിക്കഴിഞ്ഞാൽ എത്ര വേണങ്കി നിക്കും
നല്ല ഈടു നിക്കണണ്ടല്ലേ
ആ ടിൻബൽഡ്സ് ഒക്കെ നല്ല ഈട് നൽക്കും ഒരു വാങ്ങുമ്പോ നമുക്ക് ഒരു പത്ത് അറുന്നൂറ് രൂപ ആയാലും ഒരു മൂന്ന് കൊല് ലൊക്കെ പൂവ് ചിലതൊക്കെ ആഹ് അത്ണ്ട് അത് നോക്കിയാൽ മതി നമ്മുടെ മിന്ത്ര നോക്കാണ്ടോ മിന്ത്രയില് കിട്ടും നമ്മുടെ കറക്റ്റ് സൈസ്
അതെ അത് ഞാൻ ഇതുവരെ നോക്കിയില്ല പരസ്യം എങ്ങനെ കാ കാണല്ലാതെ നോക്കീട്ടില്ല
ആഹ് അത് മീഷോനൊക്കെ കുറച്ചുകൂടി വില കൂടും പക്ഷേ എന്നാലും നല്ല ക്വാളിറ്റി ള്ള സാനങ്ങളായിരിക്കും
ആഹ് കോളിറ്റിണ്ടാവും മീഷോല് ആഹ് നല്ല മറ്റേ പക്കാ ചീപ്പ് റേറ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്
ആഹ് പക്ഷേ ചിലത് നമ്മള് വാങ്ങിയാലേ നമ്മൾ വിചാരിച്ച സൈസ് ഉണ്ടാവില്ല ഈ ഡബിൾ എക്സലും ഒക്കെ വാങ്ങുമ്പോ ആഹ് പക്ഷേ വാങ്ങിയ കറക്റ്റ് സൈസ് ആവും സൈസ് വ്യത്യാസം ണ്ടാവില്ല അതുപോലെ കളറ് കറക്റ്റ് ആയില് ആഹ് കറക്റ്റ് അതിൽ കാണ്‌ണ പോലെവും പിന്നെ ഈ പറഞ്ഞ പോലെ എങ്ങനെ ഇതാ ബ്രാഡ് സാധനങ്ങളില്ലേ ടിൻബേഡ്സിന്റെയൊക്കെ ലെഗീങ്സ് അങ്ങനത്തൊക്കെ നന്നോണം കിട്ടും മിന്ത്രയില്
ആഹ് ആഹ് ആഹ്
ആഹ് ഒന്ന് നോക്കി നോക്കിക്കൊണ്ടു നല്ലതാ ഇങ്ങനെ പോയി വാങ്ങാനാണോ ങ്ങും പോയി വാങ്ങാനാണോ ഓൺലൈൻ ഷോപ്പിങ്ങാണോ ഇഷ്ടം
ഇൻക്ക് ഇഷ്ടം ഓൺലൈനൊക്കെതന്നെണ് പക്ഷെ ഹസ്ബന്ഡന് വലിയ താല്പര്യ ഇല്ല ഈ ഓണിൽ കാൺണ ചിലപ്പോ വരും ടൈമില് അതന്നെ ആയിക്കൊള്ളുന്നില്ലാന്ന് പറയും ഓല്ക്ക് വലിയ താല്പര്യ താല്പര്യല്ല അത് നമ്മള് റീൽസിലൊക്കെ ഇങ്ങനെ കാണാം ഹലോ ഞമ്മൾ ഓർഡർ ചെയ്യണ വെറിം
അതെ
വരുന്നത് വേറായിറ്റു ഉം ഉം
ഈ ഡ്രസ്സ് എടുക്കാൻ പോകുമ്പോളേ ഫാമിലിയൊക്കെ ആയിട്ട് പോകുമ്പോ നമ്മുടെ ഒരു ഫാമിലി ടൈം ആണന്നത് മാത്രം മറ്റേത് നമ്മള് ഓൺലൈനിൽ ഓർഡർ ചെയ്ത് ഉം എല്ലാവരും കൂടി കുട്ട്യോൾക്കാനെങ്കിലും വീട്ടിലുള്ളവർ മൂത്തവർക്കാണെങ്കിലും എല്ലാവരും കൂടെ പോകുന്നു ഡ്രസ്സ് എടുക്കണു പിന്നെ പുറത്തുന്ന് ഫുഡൊക്കെ കഴിച്ച് തിരിച്ച് വരുന്ന് അതൊരു സന്തോഷം പോ ഇപ്പൊ ശരിക്കും പറഞ്ഞ ഓണത്തിന്റെ പെരുന്നാളിന്റെ ഒക്കെ ഒരു സന്തോഷം അതന്നെയാണല്ലോ എല്ലാവരും പോണു ഡ്രെസ്സ് എടുക്കണു അതിന്റെ ഒരു സന്തോ ഉം അതെ എല്ലാവരുടെയും ഒരു സന്തോഷം അതാണല്ലോ അതുകൊണ്ടാണ് ഈ ഓൺലൈൻ ചിലർക്കൊന്നും ഇഷ്ടമല്ലാത്തത് അവര്ക്കൊക്കെ പുറത്തേക്ക് ഇറങ്ങാനുള്ള ആഹ് ഒരിത് പോവണെ
ആഹ് ഓ ഒരു ഗ്യാപ്പ് പോവാണ് ആഹ് നിങ്ങള് പുറത്തു പോവലുണ്ടോ
ഞാന് പുറത്ത് പോയിട്ടൊക്കെ എടുക്കലിണ്ട്ട്ടോ വീട്ടിൽന്ന് പോകും എല്ലാവരും കൂടി പോകുമ്പോ എടു ക്കും പക്ഷേ പറഞ്ഞ പോലെ അപ്പൊ നമ്മൾ ഒരുപാട് സ്ഥലത്ത് കേറണ്ടി വരും
അതാണ് ഇങ്ങനെ കേ
ആഹ് ഒന്ന് ഒരാൾ അതിനായിട്ട് നമ്മളപ്പം ഈ പറഞ്ഞ പോലെ ഫാമിലിക്ക് നമ്മള് ടൈം വെക്കണ പോലെയാവും കാരണം വേറെ ഒരു സ്ഥലത്ത് പോകവും അവിടെന്ന് കിട്ടില്ല അപ്പൊ അവിടുന്ന് ഒരാൾ കിട്ടിയെടുക്കും അടുത്ത ആൾ അടുത്ത സ്ഥലത്ത് പോവും ഇങ്ങനെ ഒന്നല്ലെങ്കിൽ ഒരു സ്ഥലത്ത് നമ്മള് ഇങ്ങനെ പോയികൊണ്ടിരിക്കും അതാണ് പിന്നെ നമ്മള് വേണ്ടാത്ത ഒക്കെ വാങ്ങും അങ്ങനെ പോകുമ്പോ അത് ശ്രദ്ധിച്ചിണ്ടോ ഇപ്പൊ ഒരാളുടെ വാങ്ങാൻ കേറുമ്പോ അതെ ഒരാൾക്ക് വാങ്ങുമ്പോ ആഹ് ഇതുപോലെ ഒരെണ്ണം ഇനിപ്പോ വേറെ കാണില്ലോ വിചാരിച്ചിട്ട് അതും വാങ്ങിട്ട് പോരും അങ്ങനെയും പറ്റും അത് ഒരു പ്രശ്നമാണ് അത് ശരിക്കും കൂടും മറ്റേത് ഓൺലൈനിൽ ഓർഡർ ചെയ്തു വന്നാ അതന്നെ ഓ പിന്നെന്താ ഞാൻ ഒറ്റയ്ക്കൊക്ക പോവും എനിക്കിഷ്ടപ്പെട്ട സ്ഥലത്തൊക്കെ ആര ഇല്ലെങ്കി ഒറ്റക്ക് പോകും
നല്ല ടീമാ അത് ശെരി
അതന്നെ ഇങ്ങനട്ത്ത് ത്ത് വിചാരിച്ചിട്ടിരിക്കുന്നുണ്ട് ഒരു തവണ കെ എൽ എഫിന് പോകണെന്ന് ഈ കോഴിക്കോട് ബീച്ചിൽ വെച്ചിട്ട് ഡി സി ബുക്സിന്റെ ഒരു പരിപാടി ഉണ്ടാവാറില്ലേ
ആഹ് അതെ
സംഭവ ആയിട്ടൊക്കെ വരുന്നുണ്ട്
അതിന് താല്പര്യുണ്ടല്ലേ ഇത് എന്താ ഇപ്പച്ചി അവിടെ നിക്കണത്
ചെലെ ഏതെങ്കിലൊക്കെ പിന്നെ എന്റെ വീട്ട വീട്ടുകാരുടെ എന്റെ ടേസ്റ്റ് ഭയങ്കര വ്യത്യാസ യാത്ര പോകുമ്പോ
അത് എന്താ ഓര് കുറച്ചും കൂടി ഒരു ഉ ആഹ
കാണാനുള്ള സ്ഥലങ്ങളാണ് അവർക്കൊക്കെ ഇഷ്ടം അതെ എങ്ങനെയെ ചെയപ്പ നമ്മള് പറയില്ലേ നമ്മളൊരു ഹിസ്റ്ററിയിലൊക്കെ പഠിച്ച ഒരു സ്ഥലം കാണാൻ പോവുക അങ്ങനെയൊക്കെ പറയില്ലേ അവർക്ക്ങ്ങനെ താല്പര്യഇല്ല അവിടെ പോയിട്ട് അതിന്റെ വിശദീകരണമൊന്നും കേൾഞാനൊന്നും അവർക്ക് താല്പര്യമില്ല മറിച്ച് അവരുടെ താല്പ ബീച്ച് അതുപോലെ ബോട്ടിങ് അങ്ങനത്തെ കാര്യങ്ങളാണ് അവർക്ക് ഇഷ്ടം ഉ ഞ എനിക്ക് ക്കണങ്കി ഈ ഹിസ്റ്ററിയുടെ അങ്ങനത്തത് പഴയ താരങ്ങള് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇല്ലേ ഇങ്ങനത്തെ അതൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടാണ് ഉ ഞാൻ പിന്നെ പക്ഷെ അങ്ങനെ ഒരുപാ യ് ഹിസ്റ്ററി ഞാനങ്ങനെ പി എസ് സിക്ക് യു പി എസ് സിക്ക്ക്കെ പഠിച്ചിട്ട പക്ഷെ പൊതുവെ എനിക്ക് ഹിസ്റ്ററി ഇഷ്ട
ആഹ ചരിത്രം കേൾക്കണ ഇഷ്ട്ട
കേൾക്കണത് ഇഷ്ടമാണ് അതുകൊണ്ട് പിന്നെ റ്റന്ന് എന്താന്ന് വെച്ചാല് നമ്മുടെ ഇവിടുന്ന് ഏ് ഞാനിങ്ങനെ നല് നാല് സ്റ്റേറ്റ് യാത്ര ചെയ്തിട്ടുണ്ട് കേരളം തമിഴ്നാട് കർണാടക ആ ഗോവ അത്രയും സ്ഥലങ്ങളിലൊക്കെ പോയിട്ടുണ്ട് അവിടക്കെ പക്ഷെ അയിന് അപ്പുറത്തേക്കൊന്നും പോയിട്ടില്ല ഉ അപ്പറത്തി പക്ഷെ എ അനിയ നോർത് ഈസ്റ്റും ഒക്കെ പോയി ആഹ് അരുണാചൽ പ്രദേശ് ഒക്കെ
അതെ എന്താ പഠിപ്പിന്റെ എന്തെലും ഭാഗയിട്ട് അത് ജോയിന്റെ
ആഹ അങ്ങനെ പഠി ക്ലാസിന്റെ ഭാഗായിട്ട് പോയതാണ് അ ഒരു എക്സാം ഉണ്ടായിരുന്നു അങ്ങനെ പോയപ്പോ അവിടെക്കെ കണ്ടിട്ട് വന്ന് നല്ല ഭംഗിയന്ന പറഞ്ഞത് പ്രകൃതി ഭംഗി ഭയങ്കര അത് ശരിയാണ് നിങ്ങൾക്ക് അവിടന്ന് ഓഫീസിന്ന് ടൂറൊക്കെ പോവോ
ഓഫീസി ട്രിപ്പിണ്ട് ശനിയാഴ്ച ടൂറുണ്ട് ബ ആ ഫ ചേമാല ഞങ്ങള് വറ നായികേൾ എ കായി ഇടുക്കി
ആഹ പോണുണ്ട
ആഹ ടു അയക്കൂല പിന്നെ പോര്ക്ക് ഇഷ്ടല്ലാതെ പോയി കഴിഞ്ഞാല്
ആഹ ഹ ഹ
അപ്പ നിനക്കൊരുകാര്യം ചെയ് നിങ്ങള് ഗേൾസൊക്കെ കൂടി അടുത്തേക്കൊ ഒരു ന്ന് പ്ലാൻ ചെയ്യ്
ആഹ് ഞങ്ങളത് പറഞ്ഞിരുന്നു ഞമ്മക്ക് പോവാന്നൊ ക്കെ നിയിപ്പോന്താണവോ പിന്നെ പർഞ വിഷു ന് ഫ്രീ യാവുമ്പോ എല്ലാവർക്കും വീട്ടിലിരിക്കാനകും താല്പര്യോം
അത് ശരിയാ പറഞ്ഞ പോലെ ഞമക്ക് കൊറ പണികളുണ്ടാവൂലോ ഒഴിവ് കിട്ട്ണ ദിവസത്തേക്ക്
ഞമ്മൾക്ക് ആണുങ്ങളെ പോലെല്ലല്ലോ ഒര്ക്ക് പിന്നെ ഞമ്മക്ക് വർക്കും ഉമ് ഒരു വിധമാവും നാളെപ്പോ ന്തായാലും മദ്രസ്സ ല്ലല്ലോ നാളെ വെള്ള്യല്ലേ
ആഹ് ആഹ് അത് ശരി
അപ്പ പിന്നെ സു ഉം വെള്ളിയാഴ്ച മദ്രസ് ലീവാണ്.
അത് ശെരി ആഹ്
ഉം അങ്ങനെ
അപ്പഞ്പ്പൊ നാളെ ന്താ പരിവാടി?
നാളെ പിന്നെ സ്കൂള്ണ്ടാവും ആ ഒര് ചെറിയ ഗ്യാപ്പ് മാത്രം. ഒര്
ആഹ്
മദ്രസ ആ ഫ്രീ പിന്നെ നാളെ നേര്ത്തെ വരും വണ്ടി സ്കൂള് നേർത്തെ തോടങ്ങും
അത് ശെരി ആഹ്.
ഒക്കെ ട്ടോ
ഓക്കെ ആയ്ക്കോട്ടെ